തരുന്നില്ലേ ഹലോ
ഹലോ
ആഹ പറഞ്ഞെ
ആഹ കേക്കുന്നില്ലേ
ആഹ
ആ കേേക്ക്ുന്നില്ല
ഞാൻ ബസിലാ അതെ ബസിൽ
സൗ സൗടെ ആട്ടപ്പ തോന്നി എന്താ ജോലി എന്താ ഉണ്ടോ വെറുതെ പോവാ
ജോലിയല്ല ഏ ഞാൻ ബാങ്കിിന ഒരാവശ്യത്തിന് വന്നായിുന്നേ
ഏ ഓ അങ്ങനെ ഇല്ലല്ല വർക്ക് ചെയ്തീന് ഇപ്പ വർക്ക് ചെയ്യുന്നില്ല
ആഹ ഫുഡ കഴഞ്ഞാ
ഇല്ല ഫുഡ് കഴഞ്ഞിട്ടില്ല കയ്ക്കാ നക്ക അ നിങ്ങള്മാരടാ
ആഹ
കുട്ടികളണ്ടോ
ആക്ക ശരിപ്പ നി മക്ക
ഏ എത്ര ആൾക്കാര
ആ ഉന്താണ്
ഏ സ്കൂള് പോയിണ്ടാവലേ
ആഹ പോയി എൽ കെ ജി പഠ പിന്നെ ന്ന കസടിക്കുന്നു
ഏ ആഹ എന്റെറെ മോന അങ്ങന പാടില്ല
ആഹ
ഉങ്ങ എിക്കനെ ഒരാളേ ഉള്ളു ഉം
ഇന്ന് മഴയ ഇല്ലായിരുന്നാ
ഇ ഇപ്പൊ രാവിലെ അല്ല നല്ല മഴ ഇരുന്നു പോകുമ്പോളൊക്കെ അംഗനവാടി പോകുമ്പോളൊക്കെ എല്ല മഴനു വല് മഴല്ല അപ്പ അങ്ങനെ കാറ് ഓടിക്കണ്ട് എപ്പളാവുകോ
ആഹ പിന്നെ കൃഷിയൊക്കെ ഇണ്ടാവട്ടില്ലേ
കൃഷിയോ ഉം കൃഷിയൊന്നില്ല
വെള്ളമൊക്കെ ഇണ്ടോ അങ്ങോട്ടെ
ആഹ് വെള്ളുണ്ട് വെള്ളം ഞങ്ങള് ഈ തൊടിൽ ഈ പറമ്പില എല്ലാം ഉള്ളത കുറച്ച ഇത്ാഴത്തള്ള വരും പക്ഷെ എന്നാലും വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നുംില്ല വെള്ളം എത്തും കരണ്ടൊക്കെ പോകുമ്പോളാണ് കൃഷ്ണവ് മോട്ടർ ആയോണ്ടേ ആ മ മ്മള് നമ്മളെ അടുത്തണണ്ടെ നമുക്ക് മുക്കിയെങ്കിലും എടുക്കാാലോ അത് അയിനറ്റൂല പെരുന്ന വള്ളയേള്ളൂ
ആ ആ പിന്നെ ഹെ കൊഞ്ഞ് ആണോ പെണ്ണോ
ഒ ആണോ ഇങ്ങൾ രണ്ടാൺ കൂട്ടികളാ
ഇല്ല ആണും പെണ്ണും
അങ്ങനെണ്ടാവൂലല്ലേ ഹസ്ബൻഡ് എന്താ ചെയ്യണേ നാട്ടില് പൊറത്തോ എ എന്ത് ജോലി ആ സൈയിദിന്റെ ഹസ്ബൻറും ഡ്രൈവർന്നെ ഹെ ഉം ഒരെന്താ ബസ്സാ കാറോ
അല്ല കോഴി ഫാമിലെ ഏ ഡ്രൈവർ ആയിട്ട
ഏ വരും അ എങ്ങനേനു കോഴി സപ്ലൈയ്ത് കൊടുക്കണത് ആ ഇപ്പൊ ഓട്ടോ എടുത്തപ്പോ ഓട്ടോലാ പോല്
ഓട്ടോ ഏതാ
ആ ഇപ്പൊ ഓട്ടായി ആദ്യ അതേനു പണി ഉം
അത് നൈറ്റ് പോണം ആ ജോലിക്ക്
ആ നൈറ്റ് സുബൈക്ക്ന്ന ഏ ഇവര് പോയിന്
പിന്നെ എന്താ ഇന്നലെ സ്പെഷ്യലൊക്കെ ഉണ്ടായിരുന്നോ
സ്പെഷ്യലോ ഇന്നന്ത് സ്പെഷ്യൽ ഹെ ഇന്ന് സ്പെഷ്യലൊന്നും ഇല്ല ഇന്ന് അയില വറ ത്തതവും ഒക്കെ വെച്ച് അഡ്ജസ്റ്റയ്യും
അ ആ ഞൻ ഞാനങ്ങോട്ടും കൊറേ വിളിച്ചു ഷ് കിട്ടുന്നില്ല
ഏ അതെന്തയാവോ
ഏ കമ്പ്ളിറ്റഡായിന്ന കാണിക്കുന്നെ അതെന്താ അങ്ങനെ കാണിക്കണെ കാരണന്നാർക്കറിയാ അങ്ങോട്ടേക്ക് വിളിക്ക്ന്നത് കംപ്ലീറ്റടായി എന്നാണോ എന്തോ മനസിലായില്ല
ഉം
പിന്നെ ഏഹ്‌ ഫുഡ് വെറൈറ്റി ഫുഡൊക്കെ ഇണ്ടാക്കോ എന്താ ഹലോ ഒന്നും കേക്ക്ന്നില്ലാലോ ആഹ് ഞാനും അതന്നെ പരിവാടി അല്ല കേക്ക്ന്നുണ്ട് ഞാന് യൂട്യൂബ് നോക്കിട്ടാണ് ഫുഡ് ഫുള്ള് ഇണ്ടാക്ക്ന്നെ
ചെലതൊക്കെ പാളിപ്പോവും ആഹ് ഇങ്ങള് ഉം ഒറ്റ വീടാ
എന്താ
ഒറ്റ വീടാണോ
ആഹ് ഒറ്റ വീട്
ആഹ്
അമ്മേം അച്ഛനൊക്കെ വേറെ തറവാട്ടിലാ
ഞങ്ങള് കൂടെയായിുന്നോ? പക്ഷെങ്കി പിന്നെ മക്കള് പിന്നെ കുഞ്ഞ് മു മുത്തന് മൂത്ത വലുതായപ്പ അവര് മാറി.
അ ഏ
ഒന്നാം ക്ലാസ്സിൽ എത്തിയപ്പോ അവര് മാറി. അവർക്ക് ഒറ്റക്ക് മറന്ന ഇഷ്ടം. അല്ലാ അവർക്കും ഒറ്റക്കു നിക്കുന്നതാ ഇഷ്ടം. ആരും ഇല്ല പക്ഷെ അവർക്ക് പ്രത്യേക ലഗ നസ്ത
ഏ അങ്ങനെ പിന്നെ ഇക്കടില്ലല്ലോ.
പക്ഷെ ഞങ്ങള് നിക്കുന്ന ഒരു ഫോറസ്റ്റ് ഏരിയല്ലാ.
ആ അതുകൊണ്ട് പേടിയാണ്. പിന്നെ അതുകൊണ്ട് ഭർത്താവ് രാത്രി പണിക്ക് പോകുമ്പോ പേടിയാണേ, അപ്പൊ ഭർത്താവ് ആ പണി ഉപേക്ഷി പ്പി ഡ്രൈവറായി പോവാ. ഉം വേറെ എല്ലാണ്ടുള്ള ഡ്രൈവറായിട്ട്.
ഏ
ഒരു കമ്പനിയില്.
അല്ല! അപ്പൊ ഈ മൃഗങ്ങളൊക്കെ ഇറങ്ങുവോ? കാട്ടീന്ന്.
ങ്ങ നിങ്ങളെവിടുന്ന? പിന്നെ കൊരങ്ങനെ കൊണ്ടുള്ള ശല്യ ഫുുള്ളും പിന്നെ അടക്കളയിലൊക്കെ പിന്നെ തഞ്ചം കിട്ടിയ അടുക്കളയല് കേറും. വാതില് തുറന്നു വരും.
ഞങ്ങളുടെ ഒരു മലന്റെ അടുത്താണ്. ൻ്റെ വീട് കഴിഞ്ഞു രണ്ട് വീട് കഴിഞ്ഞാലേ പിന്നെ അങ്ങോട്ട് ഫുള്
ആഹ
ഇവിടെ ഈ പറഞ്ഞ പോലെ ഈ കുരങ്ങമാരെക്കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാ.
എനിക്കൊരു ഫ്രണ്ട്ണ്ടേ ഓ ശബന എന്ന പേര്. ആ ഫ്രണ്ടിന്റെ സൗണ്ട് ഏകദേശം ഇതുപോലെ തന്നെയാ. പിന്നാ ശബന എല്ലാ ഇനി ഓ ഞാനൊന്നു പറയുന്നില്ല അതുപോലെ തോന്നിപ്പോവാ സൗണ്ട് കേക്കുമ്പോ അവള് ഫറുക്കില്ലാന്ന്. നാ നാട്ടിലലെങ്കിലും. ഹ ഹ ഞാൻ ആ സ്ഥലത്ത്തില്ലെങ്കിലും. കൊറേ ദൂരെ ആണേന്നുള്ളും പക്ഷെങ്കി ഞങ്ങളൊരു ഹോസ്പിറ്റലിൽ നിന്ന് വരത്തിട്ടതാ.
ഏ
പ്പ അവിടെ ഡെലിവറി കഴിഞ്ഞടുക്ക. നേരത്തെ കല്യാണം കഴിഞ്ഞേ ഞളെ ങ്ങള ആൾക്കാർക്ക്പിന്നെ നേർത്തേ കയ്യല്ലോ. അതുപോലെ തന്നെ എനി എനിക്ക് പതി പതിനെ തുടങ്ങി അല്ല പതിനേഴ് പൂർത്തി. പതിനെട്ട് തുടങ്ങിയപ്പോ തന്നെ കഴിച്ചു.
ഏ
ആ ളരെന്താും സെയിം പ്രായം ഞങ്ങൾക്ക് മക്കളും അതുപോലെ തന്നെ അവ കണ്ട് എങ്ങ കന്നണ്ട്
അതേ
പിന്നെ പിന്നെ എന്താ
വേറെന്താ ന അങ്ങനെയൊക്കെ പോണ ആഹ ഓ ഓ പെരുന്നാളെക്കെ ഉഷാറായി പോയി
ഡ്രസ്സൊക്കെ കൊറേയെ
പണ്ടെ പണ്ടത്തെ വൈബൊന്നുല്ല ഇപ്പൊ
പിന്നെ എന്തെങ്കിലും കലകള് ക്കറിയോ ആഹ് എന്തെങ്കിലും കലകളൊക്കെ അറിയോന്ന് പറിയാ
എന്ത്
എന്തെങ്കിലും കലകളൊക്കെ അറിയോ
ആഹ് കലകളോ. കലകളൊയ്ച്ചാല് ഞാൻ പഠിക്ക്ണ സമയത്ത് ഭയങ്കര ആഹ് സ്പീച്ചിലൊക്കെ ഭയങ്കര കൊറെ ഫസ്റ്റക്കെ കിട്ടിന്ന്. ഡ്രോയിങ് ചെയ്യും ക്രാഫ്റ്റ് ചെയ്യും അങ്ങൻത്തെ അല്ലറ ചില്ലറെ അങ്ങനെ ക്ഷക്കെ പണ്ട്ട്ടോ. പഠിക്കണ സമയത്ത് ഇപ്പൊന്നുല്ല. അതെ ഇപ്പ കൊറവ ഇന്നാലും ക്രാഫ്റ്റ് ഒക്കെ എട് ക്ക് ചെയ്യും ഞാന് ടീച്ചിങ് ചെയ്നെ. ആഹ് അപ്പോ ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ അങ്ങനെ ഇണ്ടാക്കി കൊണ്ടോകല അങ്ങനെ അക്കണ്ടേനു. കെ ജി സെക്ഷൻ ആയിരുന്നു ഫുള്ള് മെറ്റീരിയൽസ് ആ
ആഹ് ആഹ്
പുലട്ടിയക്കെ എട്ത്തീനി. ഇപ്പ പ്പിന്നെപ്പം നോമ്പ് നിർത്തിപ്പോ വീട്ടിലിര് ക്ക്യ. അതോണ്ട് ഇപ്പൊ ഒരു പണിയു ഇല്ല.
പിന്നെ എന്താ പറയാ ജട്ത്ത ചായ കുടിക്കിള്ള സമയ ആയി വരുന്ന് ല്ലേ എ ഫുഡ്‌ കഴിക്ക സമയ ആയില്ലേ?
ഉം സ ഞാൻ ഇപ്പളും പന്ത്രണ്ടണിയായിട്ടൊള്ളൂ ഏച്ച് ഇര്ക്ക്യായായിര്ന്ന്. ഇപ്പൊ നോക്കിയപ്പളല്ലെ നേരം ഒന്നേ രണ്ട് മണിയായിയന്ന് ഫോണ് മ്മേ കൾച്ചിര്ന്ന സമയം പോ അറീല.
അഹ് സത്യം
ഉം ഉം ഉം ഉം മഴ പെയ്ത് മഴ ഇണ്ടാ അവിടെ?
ഇപ്പൊ നല്ല ചോർച്ചയുണ്ട് രാവിലെ നല്ല ഏഹ് എന്താ പറയാ നല്ല ശക്തമായ പെയ്ത്തായിരുന്നു, വീടിന്റെ പരിസരം മൊത്തം വെള്ളം കേറി.
ഏഹ് ഇവിടതാ പിന്നേം ആഹ്
വെള്ളം ഒണ്ടോന്നൊക്കെ ചോദിച്ച്
ഇവിടെത് മഴ ചോർന്നീന്നു ഇപ്പൊ ഇതാ പിന്നേം തൊടങ്ങി.
ഇവിടെ നല്ല തോർച്ച ചോർച്ചയാണ്
ഏഹ്
പിന്നെ ഉമ്മയൊക്കെ ഇണ്ടെ കൂടെ?
ആഹ് ഉമ്മ ഇത് ഞങ്ങളിപ്പോ തറവാടീന്ന് മാറിയതാ അവിടെ പിന്നെ ഏട്ട് അങ്ങനെ ഇങ്ങോട്ട് മാറിയതാ ഞങ്ങള് വേറെ
ആഹ് ആഹ്
ആഹ് ഇന്നായിക്കോട്ടെ ഇന്നാ ശരി ആഹ് ആഹ് ക് ഓക്കെ ആഹ് ഓക്കേ